ഹലോ
ആഹ് ആ എന്തൊക്കെയ വിശേഷം
ക്ക് നല്ല വിശേഷം
ഉം പണികളൊക്കെ കഴിഞ്ഞോ
പണികള് കഴിഞ്ഞോണ്ട്ക്ക്ണ് മക്കളെ സ്കൂൾ വിട്ടെനി ശേഷം പിന്നെ തൊടങ്ങാണ്
ചിലൊക്കെ എങ്ങനാ പിന്നെ പോയിക്കഴിഞ്ഞാ ഉച്ചക്കാവോ അതോ
ആഹ് ഉച്ചാവും പിന്നെ പണ്യൊക്കെങ്കട് കഴിഞ്ഞ് ഒതുക് ന്നിട്ടെ കുളിക്കാൻ പോവുള്ളു ല്ലാഞ്ഞാ ഒരു സുഖം ഉണ്ടാവൂല പിന്നും കുളിച്ചിട്ട് പിന്നും പണി നെടുക് എടങ്ങേറാ ആ ഒരിത്തിരേരം നമ്മൾ ഒന്ന് കെ കെടക്കാൻ ആകുമ്പോ
അ ആ അദ്ദേ പിന്നെ വന്ന് കഴിഞ്ഞാ പഠി പ്പിക്കാനിരുക്കും. ചെറിയ കുട്ടികളില്ലേ? ആ അപ്പൊ അവരെ പഠി ത്തിക്കണ്ടേ
ഉം
സ്കൂളീന്ന് പഠിപ്പിച്ച് കൊടുക്കോ? അതൊ നമ്മള് കൂടെയിരിക്കണോ?
പിന്നെ ചെറിയ ഹോം വർക്ക്കളൊക്കെ മോള് ഇപ്പോ എൽ കെ ജിൽ ഉള്ളോള്ണ്ട് അപ്പൊ ഓക്ക് പിന്നെ ചെറുതായിട്ടൊന്ന് വര് ക്കലൊണ്ടക്കലൊക്കെ തെടങ്ങിട്ടേയൊള്ളൂ. ബു ക്കൊക്കെ പിന്നെ അവിടെ വാങ്ങിവെച്ചാ ഡയറ്റ്ഹോവർക്കുകളൊക്കെ പിന്നെ വേവ് രണ്ടു നാലാം ക്ലാസ്സിലുള്ള ഒരാളുണ്ട് ഓളേനേ പഠിപ്പി ക്യാൻ മട് ഇരുന്ന് ഞാനും ഇരു ന്ന് കൊടുക്കണോ ന്നാ പിന്നെ ഉഷാറെല്ലോംഞ്ഞെഴുതാനും വായി ക്കാനോം ഇതില്ലെങ്കില് ഞനൊ ന്നാട്ടോങ്ങോട്ടോ തിരിഞ്ഞാ
പിന്നെയെടുക്കൂല ഉം ഉം നമ്മളൊര് ഓ മൂന്നാം ക്ലാസ്സ് രണ്ടാം ക്ലാസ്സ്‌ വരെ കുട്ടികളെ കൂടൊന്ന് ഇരുന്നാ മതി. പിന്നെ അവരെ ഓക്കെ ആവും അങ്ങനെ- മഴയായിട്ട് എങ്ങോട് പോകാൻ വയ്യല്ലേ?
ആഹ് പൊറത്തെറങ്ങാനൊന്നും- തോന്നുണന്നെ- ഇല്ല നല്ല മഴ തന്നെ ഇന്നലെയതിനും വേണ്ടി നല്ല നല്ല വെയിലേനേനിവടെ-
അതെ ആഹ്
നല്ല ഉച്ച വേഗു ന്നേരം വരെ നല്ല വെയില ഇരിമ്പിയൊക്കെ കെറെയൊണങ്ങി-
ആഹ് എന്ന് പ ഇന്നലെ പോണം തശേല പിന്നെ ഇപ്പ മോള് എണ്ണിക്കാൻ വൈകി പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോ പക്ഷ നല്ല സമയമായിരുന്നു ഇന്നലെ വെയില് ചെറിയ വെ മഴയല്ലായിുന്നോ മഴല്ലെങ്കിലും വെയിലും ഇല്ല അങ്ങനെ ഒരു കാലാവസ്ഥ ഇന്ന്പ്പോ എ പോവാതിരിക്കാൻ പറ്റൂല എന്നന്നാണെങ്കിൽ നല്ല മഴ
അക്ഷയല എന്താ മോളെ പഠനത്തിന്റെ
ആഹ് ആ് അത് പിന്നെ അപ്ലൈ ചെയ്യാന എറെ എൽ പ്ലസ് ടു വഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അവക്ക് എൽ ബി എസ് സിന്റെ ഇത് വന്നിട്ടുണ്ട് സൈറ്റ് വന്നിട്ടുണ്ടേ ഇന്നലെയാണ് ഓപ്പൺ ആയത് ആ പക്ഷേ പോയിട്ട് കൊടുക്കണം ഇന്നലെ പിന്നെ ഇപ്പ സമയംകിട്ടില്ലാഹ് ണ്ട് വിളിച്ചപ്പൊക്കെ പറയണെ ആ് നോക്കിരുന്നോളി നിങ്ങള് മഴയ പെയില്ലന്നും പറഞ്ഞിട്ട് അവൻ ഇന്ന് ള പോയിട്ടില്ലെങ്കിൽ എന്തേലും പറയും അതിന്റെ ഇപ്പ നാളെ പോയാൽ മതി വിളിക്കുമ്പോ ഇന്നലെ തന്നെ കിട്ടിങ്ങ പ്പനി ഇപ്പൊന്ന് പോയിട്ടില്ലെങ്കിൽ എന്തേലും പറം കൂട്ടി എടുക്കാൻ കഴിയില്ല അപ്പൊ നിന്ന് മഴയല്ലേ
മഴ വിശ്വസിച്ച് വണ്ടിയ എടു അ പോയിട്ട് കാര്യം
ആഹ അതാണേ അപ്പൊ ഞാനും ബസ്സിന് പോകേഷ എന്റെ ഒരു ചെറിയൊരു മെഷീൻുണ്ട് ഇനി തയ്ക്കണ മെഷീനെ അത് കംപ്ലൈന്റ് സ്കൂട്ടിക്ക് ആകുമ്പോ അത് മുന്നിൽ വെച്ചിട്ട് കൊണ്ടോവാലോ ആ ഒരു ഒരു പോക്കി തന്നെ എല്ലാം കയ്യോല്ലോന്ന് വെച്ചിട്ടാ
ഉം
ഇതിപ്പോ ഇന്നിപ്പത് കൊണ്ടോകൽ നടക്കൂല എന്നാ അതിനോട്ട് പോവാതിരിക്കാനും പറ്റൂല
ഒരു പോക്കിൽ എത്രത്തോളം കഴിയോന്ന് ന മഴ ആകുമ്പോ പ്രത്യേകിച്ച് പുറ ത്തിറങ്ങാ
മടിയാണ് എല്ലാം ഒന്നിച്ചങ്ങട്ട് പോര വിചാരിച്ചിട്ട് ഞങ്ങള് പോയി അതൊക്കെ റെഡിയാക്കുമ്പത്തിന് ചെറിയ മോള് സ്കൂളിട്ട് വരാനാവും അപ്പോഴേക്ക് എത്തും വേണം ഇനിയിപ്പൊ അടിച്ചു വാരി തൊടക്കണൊന്നും ഇല്ല. അതിനൊന്നും സമയല്ല ഇതൊന്നും ഇല്ല എന്നാലും അപ്പൊ അങ്ങനത്തൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പ അതങ്ങട്ട് ഇടട്ടെ അത് വന്നട്ട് ചെയ്യ അല്ലേ നാളെ ചെയ്യ ചെയ്യണം പാത്രം കഴുകി പാത്രം പാത്രം ഉണ്ട് കുറച്ച് സിങ്കില് അത് കഴുകി വെച്ച് പോട്ടെ
ഞമ്മള് പിന്നെ എങ്ങട്ടോ പോവാണ്ടെങ്കിൽ പണി വേഗം അത്ങ്ങനെ ഇങ്ങനെ ചെയ്തോളും അല്ലാഞ്ഞാൽ ഇങ്ങനെ ഞമ്മള്
ഹാ മടിച്ചു നിക്കും ആഹ സമയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കുറച്ച് പാത്രം കഴുകാണ്ട്. ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് അത് കഴുകി വെച്ച് വേഗം കുളിച്ചു പോവട്ടെ. ഔ ഇനി എനിക്ക് ആലോയ്ക്കാൻ വയ്യ അക്ഷയീല്ല വെയിറ്റ് ചെയ്തിരിക്കണത് എത്ര സമയം ഇരിക്കേണ്ടി വരോ ആ അതാണ് ഇനിപ്പൊ
ആ ആദ്യം വന്നവരന്നെ ഇങ്ങനെ വരിനിക്കാ
ഉ ഇപ്പംന്ന് പറഞ്ഞാല് ഫുള്ളായി തിങ്ങി എന്ത് എന്ത് കാര്യം ഞ്ഞി റേഷൻ കാർഡ് ആയിക്കോട്ടെ എന്ന് ഫുള് ആയിക്കൂടി തന്നെയാണ് അല്ലപ്പോ
വഴിയന്നെ
അക്ഷയ വഴി തന്നെ ആദ്യത്തെ മാതിരി ഒന്നും ഒന്നുംല്ല ഇനി എന്തോ ഞങ്ങളിപ്പോ വീടിപ്പൊ താമസാക്കി അതിന്റെ പ്ലാനിന്റെ കാര്യങ്ങളും എല്ലാം ഫുള്ള് ഫുള്ളായിട്ട് നമ്മൾ അയില് അയിലങ്ങട്ട് കൊടുക്കാ കൊടുക്കുക വേറ ആദ്യത്തെ ഈ പഞ്ചായത്ത് പോവണ്ടാ വില്ലേജി പോവണ്ട അതെന്നും വേണ്ട അങ്ങോട്ട് പി ഡി എഫ് ആക്കി
സുഖാണ് അല്ലെ നമ്മള് ഒരു പഞ്ചായത്ത് പോവും വില്ലേജ് പോവും ഓഫീസർ ഇന്ന് ലീവാ അതേ ഓഫീസർ ഇന്ന്‌ ലീവാ നാളെ വെരി എന്നിട്ട് പിന്നെ പിറ്റേന്ന് പോകും ആ ഇന്നിപ്പോ ആ നടക്കണം അതിലൊക്കെ ഒരു മാറ്റം ഇണ്ട് ട്ടോ
എന്ത് ഇനിയും എന്ത് കാര്യം ആയാലും ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് വിവരം ഇങ്ങോട്ട് നമ്മളെ മെസ്സേജ് അയ്യാണ്ട് ഫോണിലും വരും
ആ അതെ അതെ അതെ എല്ലാം വരും ഉം ഒന്ന് അപേക്ഷിക്കണ ങ്കിൽ അന് പത്ത് പേപ്പർ ഇണ്ടാക്കണം അത പോയിട്ട് ചെയ്യണം ഏ അത് വന്ന് ആ അത് വന്നിട്ട് വേണം ചെയ്യണെങ്കില് അങ്ങനെ അപ്പൊ ഞങ്ങള് പിന്നെ നീറ്റിന് കൊടുക്കാൻ വേണ്ടീട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കീനി അത് മതി ഇനി പറഞ്ഞു അതുകൊണ്ട് പിന്നെ അത്ണ്ടാക്കി കണ്ട പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി അതൊണ്ട് അതുകൊണ്ട് എ ഇപ്പണ അപ്പ അങ്ങനെരിക്കണെ ഔ ചാലിക്കാൻ വയ്യ ആശയില് ഇത്ര നേരം ഇരിക്കണംന്ന്റിയോ പിന്നെ നമ്മളെ ഈ നാട്ടിൽ തന്ന ഒന്ന ഇണ്ട് അത് ബസ് ഒന്ന കേറി പോണ്ട ആ പറഞ്ഞമാതിരിപ്പ നടക്കുള്ള ദൂരമുള്ള പക്ഷെ അവരുടെ ഒരു ഉഷാറില്ലേ അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോ ചെയ്യുന്ന അറിയുന്നവര് ചെയ്യുന്നിടത്താവുമ്പോ ഒരു പേടിയാ ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങട്ട് പോവാറുള്ളു അല്ലെങ്കി കൊറച ച്ച് ദൂരെണ്ട് പത്ത് രൂപ
അടിലന്നെ ഇണ്ട് ഇപ്പ ഇനി അക്ഷയന്റെ പുറമേ വേറെ ഇതുണ്ടല്ലോ എന്താ പറയാ
ജനസ്
ആ ജനസേവ അവര് രണ്ടെണ്ണം എങ്ങാനും ഉണ്ട് ന ഇങ്ങളെ അങ്ങാടീന്ന് പിന്നെ ഒരാള് പിന്നെ ഇതീന്റെക്കെ ഫ്രണ്ടാണ് അപ്പൊ പിന്നെ എല്ലാ കാര്യവും അയിനോട് പറഞ്ഞ ചെയ്ത് റെഡിയാക്കി കൊടു
അങ്ങനെ അപ്പൊ അതിന് പോണം ന്ന്ള്ള ഇതിലാ ഇപ്പൊ മോളോട് ഒരുങ്ങിക്കോ കുളിച്ചോന്ന് പറഞ്ഞിരിക്കാണ് അവളിപ്പം പിന്നെ ചെറിയ മോളെ സ്കൂളിലാക്കി വന്ന് ആ ന്നാ ഞ്ഞി ചായുടി ഇജ്ജ് ഒരുങ്ങിക്കോ എന്ക്ക് പണിയൊന്നുംല്ലാന്ന് പറഞ്ഞിരിക്കാ ഞാൻ എനിക്ക് കുളി വേഗം കയും പിന്നെ എന്ക്ക് ചുരിദാറിട്ടാ എന്റെ കയിഞ്ഞിട്ടോ പർഞ്ഞ് ഹ അപ്പൊ പറയാണേ ഏ ഇനി നോക്ക നമുക്ക് ആരതാ ആദ്യം കയ്യാ നോക്കാ കേറിട്ട് ണ്ടോര് ഒര്ങ്ങാനെ
ഹസ്ബൻഡ് കഴിക്കാൻ വരൂലേ
ഇല്ലേ ഇവിടെല്ലേ ഉം അതാണ് പിന്നെ നമുക്ക് വാതിലടച്ച് പോയാഞ്ഞ് ഇപ്പോ ഇന്ന് അത് പണികഴിഞ്ഞിട്ടില്ലേലും കൊഴപ്പില്ല ചോദിക്കാനൊന്നും ആരൂല്ലല്ലോ എന്താ പണിയെടുക്കാതെ പോയത്ന്നോ ട്ട് ല് ആരൂല്ല ആ മോള് സ്കൂളിട്ട് വര്മ്പേ എത്തണം ഇനിപ്പോ അതാണ് എത്താൻ പാടാണ് എത്താവുന്നറിയില്ല ബാങ്കിലും കേറി അക്കൗണ്ടൊന്നോപ്പണാക്കാനും ണ്ട് അവക്ക്
തെരക്ക് പോലെ ഇരിക്കും
പിന്നെ പോയി നോക്കട്ടെ എന്താകുന്ന് അറിയില്ല ചെല സമയത്ത് ഇണ്ടേ അത് സൈറ്റ് കിട്ടാത്ത പ്രശ്നം
ആ ചെലേപ്പം വേണ്ട് റെഡി ചെല സമയം നമ്മള്
ആക്ഷേൽ കൊറെ സ്റ്റാഫ്ക്കണ്ട് ട്ടോ രണ്ട് മൂന്നാല് പേരൊക്കെ ഉണ്ട് അല്ല നല്ല സൊബാവണെ ചെയ്യാനും അറിയുന്നവരാണ് ഇവര് ഒരു ഇതാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ട അവിടെ പോയല് എന്ത് ചെയ്താലും ക്ലിയർ ആകും ചിലര് പറ നമ്മളവിടെ അടുത്തുള്ള അവർക്ക് അങ്ങനെ അറിയില്ല അപ്പൊ നമുക്ക് പോവാനൊരു പേടിയാ ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ മക്ക ആ ആ അതെ പിന്നെ നമ്മളെ ചാൻസ് ഷ്ടം പ്പടേല്ലേ ആ അപ്പ ഞാൻ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അങ്ങട്ട് പോവലുള്ളൂ വോട്ടടുത്താനെ പിന്നെ ആ അതിൽ കോപ്പി എടുക്കാന്
ഉം ഉം
അത്യാവശ്യത്തിന് പോകും അവരെ താത്തി കെട്ടി പറയല്ലട്ടോ ചിലർക്ക് അത് പ്രാക്ടീസ് ആയി
ആ അയ് ചിലപ്പോ ഇപ്പപ്പ്പൊ പഠിച്ച് ഇറങ്ങണോല്ലോ അങ്ങനെ
അവരവിടെ
ഒരു എക്സ്പീരിയൻസ് ആവുന്തോറും ആണല്ലോ കമ്പ്യൂട്ടറിൻമേലൊക്കെ ഒരു അറിവു ഉണ്ടാവുക ഉണ്ടാവോ
ആ
ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ കേറുന്നൊല് ഇണ്ട് ഇവിടൊക്കെ ഉണ്ട് അങ്ങനെ ആ കൊറച്ച് കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടങ്ങനെ കേറുന്നോര് പിന്നെ അത് ചെയ്യണേന് അനുസരിച്ചായാലും പഠിക്കലേ
ആ അതാണ് എക്സ്പീരിയൻസും ഫാസ്റ്റ് ആവണന്നുണ്ടെങ്കി അവര് ചെയ്ത് അത് ചെയ്തവർ പ്പം പ്രാക്ടീസ് കിട്ടണം അങ്ങനെ അപ്പൊ ന്നാ നമ്മള് കോളേജിന്റെ സൈറ്റ് വഴി ചെയ്യാ തോന്നുന്നു ഫോണില് പൈസ പോയി പക്ഷെ ഇന്നലെ ലാസ്റ്റ് വന്നപ്പോ ഒരു സംശയം അപ്പൊ അവക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞു അത് പ്രശ്നില്ലൃ പൈസ നിങ്ങള് അടച്ചില്ലേ അത് ഇനി അക്ഷയയില് പോയി ബാക്കി ചെയ്യാട്ടോ പറഞ്ഞു
ആ ആ
ഞാൻ അടച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നലെ പോയിട്ടൂല്ലാ അപ്പന്ന് പിന്നെ ഹസ്ബൻഡ് വിളിച്ചപ്പോ പറയുന്നുണ്ട്
ഓൽക്ക് പ്പോ അക്കൊരു ബേജാറാണേ ഓൽക്ക് കഴയില്ലല്ലോ
ഇങ്ങ മഴയും വെയ്ലും നോക്കി നിന്നോളീൻ ഞാൻ തന്നെയാ പറഞ്ഞത് ഇങ്ങനെ വന്നിട്ടുണ്ട് അക്ഷയേല് ആ അപ്പതൊട്ട് മോള് പറയണണ്ട് എല്ലാരും കൂടി പറയാൻ പറഞ്ഞാ വന്നത് ഇന്നലെ വന്നതോപ്പണായി ഏത് ഉം ഇപ്പൊ ഇന്ന് ഇപ്പ എന്തായാലും പോവാതിരിക്കാൻ വയ്യ മഴയാണ് മടി മടി വരുന്നുണ്ട് പോവാതിരിക്കാൻ വയ്യല്ലോ പിന്നെ നാളെ ശനിയാഴ്ച ല്ലേ രണ്ടാഴ്ച
ആഹ് നാളെ ശനിയാ. ശനിഞ് ശനിഞ് രണ്ടാം ശനി അല്ലെങ്കിലും ഉച് ച്ചവരെ അങ്ങനെ എന്തോ ആണ് കാണ് ഉണ്ടാവു
ആ അതല്ലേ പിന്നെ മോളുണ്ടാവും. അവക്ക് സ്കൂ കൂളില്ലല്ലോ. പിന്നെ അവളേയും പിടിച്ച് പോണം. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ നമ്മള ഒറ്റ
ന്നും നടക്കൂല. പിന്നെ ഓലയും കൂടി ഉം നോ ക്കൊണ്ടിയെ
ഓ കണ് എവിടേലും പോയാ കയിഞ്ഞില്ലേ? അയെങ്ങനെയാ പോവല്ലേ. പോവല്ലേന്ന് ചോദിക്കും. അപ്പോ അവളെങ്കൊണ്ട് പോക്ക് പ്പം നാളെ നടക്കൂല. പിന്നെ ഞായറാഴ്ച പിറ്റേ ദിവസം ആ ഇനി കയിയൂല. തിങ്കളാഴ്ചേ പോവാൻ പറ്റുള്ളൂ.
ഉം ഉം ഫുഡിനെന്താ സ്പെഷ്യല് എന്തോ ഒണ്ടോ?
അയിന്ന് ഞാൻ വെള്ളിയാഴ്ചല്ലേ അപ്പോ ഇന്നലെ ചിക്കൻ വാങ്ങി വെച്ചാരുന്നു. ആ അപ്പൊ മന്തിയെച്ചു രാവിലെ സ്കൂ ആഹ് അത് പണി കയിഞ്ഞ് അതുകൊണ്ട് അതായി. ഇപ്പ ചായയുടിച്ച പാത്ര ഇപ്പ ഒന്നു കഴിക്കാനുള്ളൂ.
ഉം ഉം
എന്നിട്ട് കണ്ടർ ടോപ്പ് ഒന്ന് തൊടച്ചിട്ട് വേഗം ഇപ്പൊ കുളി കഴിഞ്ഞാണ്ടാണ് പോവാന്നു വിചാരി അത് മഴ തോരും വേണം. ബസിന് പോണം എന്നുണ്ടെിലും നമുക്ക് ഇവിടന്ന് കുറച്ച് നടക്കാണ്ട്. അത് അപ്പം ഉം മഴയില്ലാത്ത തക്കം നോക്കിട്ട് എറങ്ങാരിച്ച്
ഉം ഉം
അത് ഞാനേ കുളിക്കാൻ നോക്കട്ടെ
ആഹ് ആഹ് ആയിക്കോട്ടെ.